കേക്കാവോ?
കേക്കാം ചേച്ചി
ആഹ് ശരി ശരി കൊച്ചിനെ പഠിപ്പിച്ചോണ്ടിരിക്കുന്നു. അവനാണെങ്കി പഠിച്ചു തീരുന്നതും ഇല്ല. കഴിച്ചിട്ട് നേരത്തേ എട കെടക്കാന്ന് ഓർ ത്തു അവൻ തീരുന്നില്ല പഠിച്ച്.
അഹാ ആഹ് അതങ്ങനെ പഠിക്കാനിരുന്ന ചെല സമയങ്ങളിൽ അങ്ങനെയാണല്ലോ. കൊറേ നേരം അങ്ങ് ഉം പഠിക്കാനൊക്കെ എങ്ങനെ കൊഴപ്പ് പഠിച്ചോളുവോ?
ആഹ് പഠിച്ചോലും കൊഴപ്പില്ല. ചെല നേരത്ത് ഭയങ്കര മടിയാണ് പഠിക്കാന് ചെല നേരത്ത് ഭയങ്കര അലമ്പാണ് ഒന്ന് ഇരുന്ന് കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ് അവന്റെ പഠിക്ക്യാൻ ബുക്ക് എടുക്ക്മ്പ തന്നെ കെടന്നൊറങ്ങും ഒറക്കം വരും വെശപ്പ് ബാത്ത്റൂമി പോണം എന്തെ
ആഹ് ഇവടെ ഒരിടക്ക് അങ്ങനായിര്ന്നേ ഒരടക്ക്ന്ന് പറ്ഞ്ഞാ ഈ സ്കൂളിലൊക്കെ പോകുന്നേന് മുന്നേ ഉം അങ്ങനായിരുന്നു ബുക്ക് പഠിക്കാനായിട്ടൊക്കെ പിടി പഠിച്ച് വിളിച്ച് കഴിഞ്ഞാ പേരെക്കെഴുതി ആദ്യം പഠിപ്പിക്കും ആഹ് ഒരു ഇതിലായിരുന്നു അന്നത്തേക്ക്യും ഏഹ് ഹം വിളിച്ച് കഴിഞ്ഞാ ഭയങ്കര മടീം ഇതൊക്ക്യാരുന്നു
ന്നേപ്പിച്ച് ഒന്ന് പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് കഴിക്കാൻ വെച്ച്തവള് സ്കൂളിക്ക് വിടുന്നേന്റ മു മുമ്പ് നമ്മടെ എടപാട് തീരും
അതെ അതെ അതെ ഓഹ് ഏഹ് ഓയ് ഏഹ് ഉം സ്കൂള് ഏഹ് കുഞ്ഞ് പഠിക്കിന്ന സ്കൂളി തന്നൊണോ ടീച്ചറായിട്ട്
ആഹ് അതെ അതെ അവൻ പഠിക്ക്ന്ന സ്കൂളിൽ തന്നെയാണ് അ താണ് ഏറ്റവും വെല്ല്യാ ശല്യം എണ്ച്ചെങ്കി ഞാന് എനിക്കി ചെല ദിവസങ്ങളില് ഞങ്ങ്ക്ക് മോർണിംഗ് ഡ്യൂട്ടി ഈവനിംഗ് ഡ്യൂട്ടിന്നും പറഞ്ഞ് ഡ്യൂട്ടിയിടുന്നുണ്ടേ അപ്പൊ ഈ മോർണിംഗ് ഡ്യൂട്ടീന്ന് പറിയ്മ്പോ നമ്മക്ക് കറക്റ്റ് എട്ടരയാവുമ്പൊ നമ്മള് സ്കൂളിന്റെ കോമ്പൗണ്ടി നിക്ക്യണം അപ്പൊ അവ അങ്ങനെ നിക്ക്യണം ആഹ് സമയത്താവുമ്പോ ഇവനേയും കൂടെ നേരത്തെ എഴുന്നേപ്പിച്ച് എല്ലാം സെറ്റാക്കി റെഡിയാക്കി നമ്മള് എട്ടരയാവുമ്പൊ അവനേം കൂടെ കൂട്ടിക്കൊണ്ട് പോണം അവടെ
ആഹ് അത് ആഹ് അതിയന്നൊരു ഇതാണല്ലോ
ഒരുമിച്ച് ഇങ്ങനെ പോവുന്നത് കൊണ്ട് പിന്നെ എന്താ പറയാ രാവിലെ നേരത്തെ എഴുന്നേപ്പി ക്കുന്നതും എല്ലാം ഒര് വെല്ല്യൊര് ടാസ്കാണ് ആഹ് എഴുന്നേറ്റ് കു കുളിച്ച് കിട്ടിക്കഴിഞ്ഞാ പിന്നെ കൊഴപ്പല്ല തന്നെ അങ്ങ് ഡ്രസ്സ് മാറി ഒരുങ്ങിക്കോളും പക്ഷെ ഈ ഇ റെഡ് ടിയ എഴുന്നേപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതും ഒരു വല്ല്യാര് ടാസ്കാണ് ചെല ദിവസം ചിരിച്ചോണ്ട് എഴുന്നേക്കും ചില സം കരഞ്ഞോണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പാടാണ് അടി വ ആഹ് അതെ അതെ നമ്മളോയ് ഈ ഓട്ടവല്ലേ നമുക്ക് വീട്ടില് പണി ചെയ്യണം ഇവന്റെ കാര്യം നോക്കണം നമുക്ക് സമയത്ത് അവിടെ എത്തണം അപ്പൊ പിന്നെ അടിയും കൊടുക്കും ചില ദിവസം രാവിലെയൊക്കെ
ഉമ് അതെ ഇവളും ഇവളാണെ ഉണ്ടല്ലോ ഒരു കാന്തം പോലെ ഞാൻ രാവിലെ എണീക്കുവാണെ എന്റെ പുറകെ ഇ എണീറ്റ് വരും ഏഹ് കുറച്ചേരം ആണെ കൊറച്ചേര വിടെ കിടക്കാൻ പറഞ കിടക്കത്തില്ല ഇവള് ചേട്ടായിട്ട് അത്ര കൂട്ടല്ല എന്റെ അടുത്താ പിന്നെ എപ്പഴും അമ്മേ മ്മേ ആ ഒരു ഇതിലങ്ങ് നടക്കും മറ്റേ കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ നടക്കല്ലേ തള്ളട അതേപോലെ പത്ത് മിനിറ്റ് കണ്ടവിടെ പോർ പുറകെ മാർത്തില്ല ഇങ്ങനെ നടക്കുവേ ചില സമയം നമ്മ ദേഷ്യോവിടെ വരു വയോകെ ഞ ന്നിട്ട് പറയാ അവിടെ സാധാ ഇച്ചിരി നേരം കൂടി പിള്ളേർ കിന്നുറങ്ങാനല്ലേ ആഗ്രഹി
അതെ അതെ പക്ഷെ അത് നല്ലതാണ് അതൊരു നല്ലാണ് അല്ലെങ്കി നമ്മള് കുത്തി എഴുനെപ്പി അതെ അതെ എഴു ന്നേക്കത്തില്ലെന്നേ കരച്ചിലോടെ കരച്ചിലായിരിക്കാം അപ്പൊ പിന്നെ വീട്ടിലെ വല്യൊര് എല്ലാരും പറയും അവനെ വെറുതെ കര പ്പിക്കുന്നൂ ന്ന് നമ്മൾള ഷില് എല്ലാം കൂടെ ടെൻഷൻ ആണ് നമുക്ക്
സർക്കാർ സ്കൂളിലാണോ അതോ ഏഹ്
അല്ല സി ബി സി സ്കൂളിലാണ് ആഹ് സി ബി സി സ്കൂളിലാണ് പിന്നെ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് അല്ലേ ടൈമിംഗ്
ആഹ് ടൈമിംഗ അതാ ഞാൻ ചോദിച്ച എട്ടരക്കൊക്കെ പോണോ പറഞ്ഞു ഇവിടൊക്കെ അത്രയും നേരത്തെ പോവണ്ടല്ലോ
ആഹ് ഇപ്പൊ പിന്നെ നമ്മടെ അടുത്തരു സ്കൂളില് ആഹ് ഒരു മു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷാണ് ഒരു കുഞ്ഞു കൊച്ച് എൽ കെ ജി ലോ പ്ലേ ക്ലാസ്സിലെങ്ങാണ്ട പഠിക്കുന്ന ഒരു കുഞ്ഞ് കൊച്ച് ഇതുപോലെ സ്കൂളിൽ ഇതുപോലെ ബ സേന്ന് ഇറങ്ങി.
ആഹ്
രണ്ട് ബസ്സ് ഒരുമിച്ച് കേറി ബസ്സേന്ന് കൊ ചേറങ്ങി ഫ്രണ്ടി നടന്നു പോയത്. കണ്ടില്ല ഡ്രൈവർ ഈ കുഞ്ഞ് പീക്കിരികളില്ലേ? അപ്പൊ പിന്നെ ബസ് ഇത് ഇങ്ങോട്ട് പുറകിൽ എടുക്കാൻ നേരത്തോ അതോ ബ്രേസ് ഫ്രണ്ടിൽ എടുക്കാൻ നേരത്തോ? ഈ കൊച്ച നൽക്കുന്നത് കണ്ടില്ല. അപ്പൊ പിന്നെ കൊച്ച് പുറകെ കൂടെ പോയി. അപ്പം വണ്ടി അങ്ങ് മൂവായപ്പോഴത്തേക്കും കൊച്ചിന്റെ ദേഹത്ത് കേറി. !
വ യ്യോ എന്നിട്ടോ മരിച്ചുപോയോ?
പോട്ടി തന്നെ കുഞ്ഞ് മരിച്ചു. ആ. അതൊരു വല്ല്യ ഇഷ്യൂ ആയിരുന്നു. ആ ഡ്രൈവറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. സ്സ്. സ്സേ. ശ്രദ്ധിക്കാണ്ട് വണ്ടി എടുത്ത് ത്തത്. കൊണ്ടല്ലേ ഇങ്ങനെ ഒരു പ്രശ്നം വന്നേന്ന് പറഞ്ഞ അതുതായി. അന്നെ ഇത്തെ ഡ്യൂട്ടി ടീച്ചേഴ്സും അന്നത്തെ ആയാച്ചച്ചിമാരില്ലേ അവിടെ കണുകല്ലേ അവരും എല്ലാവരും കൂടുങ്ങിയച്ചി അവരൊക്കെ ശ്രദ്ധിക്കാ ശ്രദ്ധിക്കേണ്ടതല്ലേ? കുഞ്ഞുങ്ങളാണ്. അവര് അടങ്ങി നിക്കില അപ്പൊ പിന്നെ ആഹ അത് ആ ഒരു ഇഷ്യൂ കഴിഞ്ഞ് പിന്നെ എല്ലാ സ്കൂളുകളും കൊറച്ച് കുച്ചും കൂടെ സ്ട്രിക്ട് ആക്കി. അപ്പം നമ്മള് ഓ ആ ടൈമിന് നമ്മൾ അവിടെ നിക്കണം. ന്നിന്നില്ലേങ്കെ എന്തേലൊക്കെ ഒരു പ്രശ്നം വന്നി ണ്ടെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ ഉണ്ടായാലും ഉണ്ടായില്ലേലും ആ ടി ആ ഡ്യൂട്ടി ടീച്ചറിനെ പിടികുള്ളൂ. അവർക്കാണ് ഉത്തരവായിത്തം. മ്മ്മ് അപ്പൊ പിന്നെ ആ സമയത്ത് നമ്മള് എത്തണം. അവിടെ
ഇവിടെ ഇവിളേ സ്കൂളിൽ ചേർ ഇവ ഈ കൊച്ചിന് ബസ്സിൽ കയറിയൊന്ന് പരിജയില്ലല്ലോ? അപ്പൊ ഇതുപോലെ നനമ്മളെ സ് തോട ക്കത്തി ഇങ്ങനെ ബസ്സിൽ അങ്ങനെ വിട്ടപ്പോ ഒരുസം വൈകിട്ട് വ കരഞ്ഞോണ്ടിരിക്കുന്നു ബസ്സിന്റെ ബ്ലസ് സ്റ്റോപ്പ് എത്തിയപ്പോ ഇറങ്ങി അപ്പൊ ഈപുള്ളി ആ ആയ പുള്ളിക്കാരി പറഞ്ഞു... ഇതുപോലെ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിൽ ഒരു ചെറങ്ങ കുറച്ച് ഇറങ്ങിയാ നേരത്തേക്കും ഇവിള ഇവിടെ സ്റ്റോപ്പ് എന്നേരത്തേകും. മ്മ്, ഇവൾ. ഇവളെ സ്റ്റോപ്പ്. എത്തീന്നും പറഞ്ഞ്. എറങ്ങി പത്തി ബസ്സ്‌ പെട്ടന്ന് എടു ഇപ്പം കൊച്ചിന്റെ കൊച്ചി ഫ്രണ്ടിലോട്ട് ആഞ്ഞ് കമ്പി ചന്ന് മൂക്കിടിച്ചെന്നേ... എന്നിട്ട് ആഹ എന്നി.... കയ്യൽ ഉള്ള കയ്യൽ ഇങ്ങനെ ചോരേ വരുന്നു ഇവ എനിക്കാണ് ഇത് കണ്ടിട്ട് ഇവ പറയാനും പറ്റുന്ന്... കൊ കരല്ലേിട്ട് ഞ മൂഷിക്കേണ്ടായിുന്നന്ന്ത്ര ഇത്രയേ സൂക്ഷിണ്ടായിരുന്നോ ഇത്രേ. ഇത്ര പറഞ്ഞോളൂ അന്ന് നമ്മുടെ ഈ ഒരു ഭയങ്കര മഴയണ്ടായിരുന്ന സമയ ഈ ജൂൺ മാസ.... തുടക്കത്തിലില്ലേ ഭയങ്കര മഴയിര് ന്നല്ലോ അതുകൊണ്ട് ഇവിടൊ ക്കെ. കര... തുകൊണ്ട് ഫോണിലും ചാർജ് കറണ്ടില്ലഞ്ഞിടു ഫോണിലും ചാർജ് കുറവായിരുന്നു. അന്നേരം. എ. ചേട്ടയെ വിളിച്ചച്ച് പറയാൻന്ന് പറന്നപ്പോഴത്തേക്കും ഫോൺ ഓഫ് ആയി പോയിരുന്നു ഫോൺ ഓഫായിപോയെന്ന് അന്നേരം കൊച്ചു വന്നോ അങ്ങനൊരു അതേ പറഞ്ഞോുള്ളൂ അപ്പൊ അന്ന് നേരത്തെ ജോലി കഴിഞ്ഞ് വന്നപ്ൾത്തേക്ക് ഇതുപോലെ കറ്റിന്റെ ഇത് ഇങ്ങനെ സംഭവമായിരുന്ന് പറഞ്ഞു... യ്യോ. എന്നെ. പറയാനായിട്ട്. ഒന്നുല്ല നിനക്ക് അവരോട്. മം. രണ്ടെണ്ണം പറയത്തില്ലായിരുന്നോ അങ്ങനെക്കച്ച്... കൊറേ, വഴക് പറഞ്ഞിട്ട്... ടീച്ചർനെ വിളിച്ചു. ആ, ടീച്ചർനെ അപ്പത്തന്നെ.... വിളിച്ചു ചേർമാൻ പെട്ട ഭയങ്കര ദേഷ്യം ആ ഒരു മൈന്റ് ലേ,, ഹ, ഹ്, അന്നേരം പെട്ടെന്ന് അവരെ വിളിച്ചിട്ട്..... അവരോട് കുറെേതൊക്കെ പറ ഈ ഈ സ്ൂള് തുറക്കുന്നതിന് മുന്നേ വീടുകളിൽ തോറും ഇവരിങ്ങന ക കേറ പിള്ളാര അങ്ങനെ. പിടിക്. അങ്ങനെ ഇതാ.. അവിടെ ചേർകണോ എന്നൊക്കെ പറയാനായിട്ട്. ഹ്, അപ്പൊ പറഞ്ഞു നിക് ആ ഗവൺമെന്റ് സ്കൂളാ അപ്പം. അവര്. പറണു. ഹേ . അപ്പൊറ കൊച്ചിനെ ചേർക്കണമന്ന് പറയാൻ വൻ നേരത്ത് നിങ്ങക്ക് ഭയങ്കര ഇതായിരുന്നുള്ള അപ്പോ പിള്ളേരെ അത്ര ശ്രദ്ധിക്ക ആായിട്ട് നോക്ക ക്കണ്ടേ ആയെ, ആം, ആയ ആയന്ന് പറഞ്ഞ പുള്ളിക്കാരി നമ്മുടെ അടുതന്നെ ഉള്ളാണെ... കൊറച്ചപ്പത്ഥ അപ്പൊ. ഈ ജെട്ടായിക് ഇവരെ അറിയത്തില. എനിക്കിവരെ അറിയാവുന്ന. ഇവർക്ക് ഫ്രൂ്ട്സ് കട. യങ്ങനെ കടയൊക്കെ ള്ള. അത് ഈ പുള്ളിക്കാരിക്ക് അഞ്ച് പിള്ളേരുള്ളാണേ... ഹ, ഹ്. അ. എന്നിട്ട് അവരിത്ര ഇതായിട്ട് നോക്. അന്നേരം പറഞ്ഞു. പറ്റിയെലെ ങ്കി. ആളെ മാ.... അല്ലെങ്കിൽ. കൊച്ചിനെ കൊച്ചിന്റെ സ്കൂള നിന്ന് മാറ്റേ ഉള്ളൂ അങ്ങനെയന്ന് പറ കുറേതായിട്ട്
ആ, അതെന്നെ. നമ്മളത് പറയേണ്ടത് പറയണം കുഞ്ഞുങ്ങളല്ലേ പെട്ടെന്ന് മൂക്കിലി ഇടി.... കിട്ടിയത് വേറെ എവിടേലും...
യ്യോ, അതെന്നെ എന്നി്ട്ട് പിറ്റേന്ന് അവളെ വിട്ടൂല്ല മൂക്ക് ചെറുതായിട്ടിങ്ങനെ ആ, ഹോസ്പിറ്റലിൽ കൊണ്ടെയേ പോട്ത്തേക്. കുഴപ്പൊന്നുല്ല അഴിച്ചേരിതാന്ന് പറഞ്ഞു
ആഹ,..
പിറ്റേന്ന്. അവളെ വിട്ടൂല്ല ടീച്ചർങ്ങനെ വിളിച് എന്നെ എന്തേലും എന്തും കുഴപ്പണ്ടായിട്ടാണോ വിടാഞ്ഞെ എങ്ങനെയക്കെചോയിച്ച് അപ്പ പറഞ്ഞതോലെ വേദനയാന്ന് പറഞ്ഞോണ്ട വി... പറ പിന്നെ ഇപ്പ അവളെ ഭയങ്കര ശ്രദ്ധിച്ച നട് ഈ വല്യ പിള്ളാരെ നടുക്കിരുത്തികൊണ്ടേ പോകതൊള്ളു
അല്ല അങ്ങനെയാണ് ഇരുത്തേണ്ടത് അതായത് ഒരു ഒരു ബസിൽ നിൽക്കുന്ന ഒരു ആന്റിയുടെ ഒരു ചുമതലയാണ് വലിയ പിള്ളേരുടെ നടുക്ക് കുഞ്ഞ് കുഞ്ഞുകുട്ടികളെ ഇരുത്തണം എന്നിട്ട് അവരുടെ കയ്യില് അങ്ങ് ഏ ൽപ്പിക്കണം എന്നിട്ട് ഇവരും കൂടെ ഇടയ്ക്കിടക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ
ശ്രദ്ധിച്ചാ മാത്രേ നടക്കത്തുള്ളൂ എന്നാന്ന് വെച്ചാ ഇവർക്ക് അറിയത്തില്ല ആദ്യമായിട്ടല്ലേ ബസ്സിലും പോന്നേ ഇവളുണ്ടല്ലോ പൊതുവേ ഭയങ്കര വർ താനോ അപ്പ പുള്ളിക്കാരോട് സ്റ്റോപ്പ് എത്തി സ്റ്റോപ്പ് എത്താറവുമ്പോ പറഞ്ഞോണ്ടി് ഇവര് ഗ്രൂപ്പിൽ മെസേജ് ഇടും ഇപ്പ ഇന്ന സോപ്പ് എത്തുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ഇവ അപ്പൊ ഈ പിള്ളേർ നോക്കി നോക്കിയിരിക്കുവല്ലോ അങ്ങനെ പറ്റിപ്പോയത അത് കഴിഞ്ഞ് അവർ ഭയങ്കര ഇതായിട്ട് തന്നെ ഇവളെ നോക്കുന്നെ നാട്ടത്തൊക്കെ കൊണ്ടുവരുത്തയ ഈ നടുകൊക്കെ കൊണ്ടിരുത്തി ഈ ശരിക്കും പറഞ്ഞൽ ഒരു സ്കൂൾ ബസ്സിൽ രണ്ടു പേര് വേണം ഇത് ഒരാളായണ്ട് ഒരാൾ പിള്ളേരും കേ റ്റി പിടിച്ചിരുത്തിയിട്ടൊക്കെല്ലെ അത് പാടല്ലേ ഇപ്പോ ഒരാള് ഫ്രണ്ടിൽ ഇങ്ങനെ നി ഒരാൾ പിടിച്ച് ഇരുത്താനുണ്ടെ അത് ഭയങ്കര സൗകര്യാ പിന്നെ ഇവിടുത്തെ ബസ്സിൽ മൂന്നോ നാലോ കുഞ്ഞ് ഞ്ഞി പിള്ളേരൊള്ളു ബാ ബാക്കിയെല്ലാ വല്യ പിള്ളാര ത്തിരി വല്യ പിള്ളോര അതുകൊണ്ട് ആഹ് അതുകൊണ്ടിപ്പ ഇരുത്തിക്കൊണ്ടൊക്കെയാ പോകുന്നത്
ഓ ശരി ശരി നടക്ക അങ്ങനെ തന്നെ ഇരുത്താൻ പറയണം ല്ല്യേ എല്ലാം പുള്ളാ നമ്മുടെ കുട്ടികളന്ന് മാത്രല്ല എല്ലാവരുടെേയും കുട്ടികളെയും നമ്മൾ അങ്ങനെ വേണം സൂക്ഷിക്കാൻ പറ പയഞ്ഞു പറഞ്ഞു തന്നെ കൊടുക്കണം അവർക്ക് എന്തെങ്കിലൊക്കെ ഒരു പ്രശ്നം ഒ ഇതായി കഴിഞ്ഞാല് നമുക്ക് കംപ്ലൈൻ്റിയാനെ മറ്റ് പറ്റത്തുള്ളു പ്പൊ നമുക്ക്.
അതെ അതെ അതെ നമ്മുക്ക് ആ ദേഷ്യം വരുമ്പോ ആ വിളി റ്റ് ഇത്ത പറയാ അങ്ങനെയൊക്കെ പറ്റതൊള്ളു പറ്റിയത് നമ്മുടെ കൊച്ച് കൊച്ചിനാകുമ്പോ എന്നാ ചെയ്യാനാ അത്യ അന്നേരം ഇതുപോലെ വേ സ്‌കൂളിലൊക്കെ പിള്ളാരെ ഇതുപോലെ മടിയിലൊക്കെ ഇരുത്തിക്കൊണ്ട വരുന്നെന്നെ, ഇപ്പൊ ജനൽ സൈഡില രിക്കണം എന്ന് പറഞ്ഞ ചില പിള്ളേർ വഴക്കണ്ടാക്കുമ്പോ അവടെമ്മമാരൊക്ക വഴ വഴക്ക് പറഞ്ഞുക കൊണ്ട് പോകുന്നതേക്കെ നമ്മുടെ ഇതിലേ വഴിക്കൂടെ വഴക്കും പറഞ്ഞൊണ്ട് പോകുന്നെ കേക്കാം.
ഉം.
ഉം ഇങ്ങനെ ഇരിക്കല്ലോ ഒന്നാതെ ബസ്സിന്റെ ഇതല്ലേ ഇവര് ചില സമയം ഒരു സ്പീഡിലൊക്കെ പോ പോവുന്നേ നമ്മളിപ്പോ അറിഞ്ഞിട്ട് ചിലപ്പോ അപ്പുറത്തോട്ട് ചെന്ന്കഴിയുമ്പോ ഇവര് സ്പീഡിലായിരിക്കും പോന്നെ, കൊച്ചുപിള്ളേർക്ക് പറയാൻ വല്ലോം അറിയാവോ? നിങ്ങളാന്നെങ്കി അങ്ങനെയൊക്കെ
പക്ഷെ ഇതെല്ലാം സൂക്ഷ സൂക്ഷിച്ചൊക്കെയ വണ്ടിയൊക്കെ മ് ചെയ്യാൻ പാടുള്ളൂ പ്രത്യേകിച്ച് സ്കൂൾ ബസ്സൊക്കെയ്.
അതെ അതെ പിന്നെ ഇടക്ക് ചേട്ടായി തന്നെ കൊണ്ടുവിടും ഒരുസം കഷ് പറയാതെ ടെ അടുത്തായിരുന്നു വർ വർക്ക്ഹിറ്റാച്ചി ഓടിക്കാണെ അപ്പം അടുത്ത അവടെ ഇപ്പ വർക്കായിരുന്നപ്പോ അന്ന് അവളെന്ന കൊണ്ടുവിടാന്നും പറഞ്ഞ് ആ അങ്ങനെ ബൈക്കിനങ് കൊണ്ടു വിട്ടു. ഉം നമ്മുടെ ഹസ്ബൻഡ് എന്നാ എടുക്കുവ എന്താ ജോലി?
ആ ഉം റിസോർട്ടിലാണ്.
ആഹ് ആഹ് അപ്പൊ എങ്ങനെ മാസം വ രുവോ? അതോ
ഇല്ല ഇല്ല പോയി വരുംവ അടുത്തന്നെയാണ്. ഇപ്പൊ പോയിട്ട് വരും ഉം ചില നേരത്തൊക്കെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെയിടും. ഇന്നാലും കൊഴപ്പില്ല ഇങ്ങനെ പോന്നു
ആഹ് അഹ് അഹ് ആഹ് എന്തോ ഞാൻ പറഞ് ഹിറ്റാച്ചിയില്ലേ എസ്കലേറ്റ്ർ അതിന്റെ അത് ഓടിക്കോ ഉം വണ്ടിയുണ്ട്. അപ്പൊ പിന്നെ അതുംകൊണ്ട് അത് മഴയൊക്കെയായിക്കഴിഞ്ഞ ഇച്ചിരി പമ്മല ഇല്ലെങ്കിൽ വെയിലത്ത് നല്ല അത്യാവശ്യം നല്ല പണിയുണ്ട്
പണിയുണ്ട് ആഹ് ആഹ് ക്ലൈമറ്റ് എങ്ങനെ നല്ല മഴ ഇണ്ടോ
ഇവിടെ ഞാൻ പറഞ്ഞ് ഇന്നോട്ട് മഴ തൊടങ്ങി ഇന്നലെ ഇന്നു ഇല്ല ഇന്നലെ പയങ്കര വെയിലായിര്ന്നു ഇന്നലെ ഞങ്ങള് ഇവിടെ താഴെ ഒരു കാട്ടുമാവുണ്ട് നമ്മടെ അപ്പർത്തെ വീട്ട്ലെ അപ്പൊ ഔടെ മാങ്ങാപ്പഴം പറിക്കാ നട്ടുച്ചക്കാ പോയത് എന്റെ പൊന്നേ പയങ്കര വെയ്ല് വെയ്ല് കാര്ണം വെയ്യായ്ര്ന്നു ഇന്ന്പ്പോ
ആഹ് അതെ ഈ സമയത്ത് നമുക്ക് മാങ്ങയും ചക്കയും ഒക്കെയെല്ലേ നമ്മടെ
ആഹ് അതെ അതെ പക്ഷെ മാങ്ങേയ്ടെ ഇതൊക്കെ തീരാറായി ചക്ക എന്നുംണ്ട് കെട്ടോ ചക്കക്കൊരു ഇത് ഉം ആഹ് ന്നാ ശെരി എടക്ക് വിളിക്ക
ഓക്കെ ആഹ്